ഹലോ
ഹലോ
ആഹ് കേൾക്കാമോ ചോറൊക്കെ കയ്ഞ്ഞു
ഇല്ല ഫുഡ്ഡ് കയ്ച്ചിട്ടില്ല ഫുഡ്ഡ് കയി
അതാ
ച്ചിട്ടില്ല ഇതാവുന്നേ ഒള്ളൂ
എന്ത്ണ്ടാക്കിയതാ ഭക്ഷണൊക്കെ ഉച്ചക്കത്തെ
ഫുഡ്ഡെന്തായിന്ന് സ സാധാ ചോറ്ണ്ട് ബീഫ്ണ്ട് അതന്നെ
അതേയാ മക്കളൊക്കെ
ഒക്കെ താ ഇവടെണ്ട്
ഹേ ഇതെന്ത് ചെയ്യുന്നു ഭർത്താവ് ഇങ്ങനെ പോന്ന് ഇന്ന് കൊർച്ച് വെയിലൊക്കെ ണ്ടല്ലോ ല്ലേ
ഉം
വെയില്ണ്ടോ അങ്ങോട്ട് വെയിലൊക്കെണ്ട് ഫോണ് കിട്ട്മ്പോ മക്കളേൽ ഫോണ് ണ്ടെങ്കില് ഫോണ് കിട്ട്ന്നില്ല വിളിക്കാന് ആര് മെസ്സേജ് ഇട്ട പോലും ആര് വിളിച്ച സ്കൂളില്ല അപ്പ ഫുള്ള് ബാക്കിയാ
ഫോണടിച്ച്
ആഹ് തര്ന്നില്ലാന്ന് ഫോണ് തെ ട്ട് മാസാ ഫോൺ വിളിക്കാനും പറ്റ്ന്നില്ല അപ്പ പിന്നെ ആഹ് പിന്നെ രാത്രിയത്തേക്കെല്ലാം ഉച്ചക്കത്തെ തന്നെയാ ഫുഡ്ഡ് വെക്കാ
അല്ല രാ രാത്രി ഞങ്ങളാരും ചോറ് കയ്ക്കില്ല
പണ് ഇവടങ്ങന്നെ ഇവടെ മൂന്നു നേരം അപ്പൊണ്ടങ്കി നല്ലതാ മക്കക്ക
ആഹ് അതെ അതെ
തൊക്കെ പണ്യോക്കെ കൈഞ്ഞോ
ഉം ഉം ആഹ് വീട്ട്ത്തെല്ലാം കൈഞ്ഞു ഉം കൈഞ്ഞു കൈഞ്ഞു ഇങ്ങക്കെന്താ ഉച്ചക്കത്തെ ക്കെന്താ ഫുഡ്ഡെന്താ
ചോറും മീങ്കറീം ആഹ് പിന്നെ അട്പ്പില്ലതോണ്ട പ്പ നല്ല കുടിച്ച്ണെ വെള്ളാ
എങ്ങനെ
ഭക്ഷണം അടുപ്പിലോ ഗ്യാസിലോ ഉപയോഗിച്ചാ
ആഹ് അല്ല ഞങ്ങള് ചോറ് ചോറ് മാത്രം അടുപ്പില് വെക്കും ആഹ് ബാക്ക്യോക്കെ ഗ്യാസിലാ വെക്കാറ്
അതെ വെള്ളോം ചോറും മാത്രം
അതേ കൂടി വെള്ളോം അടുപ്പിൽ വെക്കും ആഹ് പുകയില്ലാത്ത ആലുവാ അടു പ്പ് ണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ആലുവാ അടുപ്പ് ആഹ്
ചോറും ച് അതെ അതെ ചോറ് മാത്രെ അടുപ്പില് വെക്കുള്ളു ബാക്കിക്കെ എന്താ
ഈസി കുക്ക്റുണ്ടോ ആ ആ അയ്ല് വെക്കും അര്ച്ചിട്ട്ള്ള അരച്ചിട്ടല്ല പൊടി ഉപയോഗിക്കും
എങ്ങനെ
പൊടി ഉപയോഗിച്ചിട്ടാ വെക്കുന്നു ഭക്ഷണല്ലോ അപ്പത്തിന്റെ പൊടി ടി അങ്ങനെക്കെ മുളക് പൊടി അപ്പ
വ്ടെ ഞങ്ങൾ അരി വാങ്ങിച്ങ്ങാണ്ട് പൊടിപ്പിക്കല ഒക്കെ പൊടിപ്പിക്കല ഉമ്മ
റേഷൻ കടേൽത്തെ അരി പൊടിപ്പിക്കലാ അധികവും പൊറത്തന്ന് വാങ്ങീട്ട് അധികം ചുടല് എന്താ രാവിലെ
ആ അയ് ഞങ്ങള് അയ്‌ന് ഇവിടെ അധികം ബ്രേക് ഫാസ്റ്റ്റ്റായിട്ട് ഉണ്ടാക്ക അപ്പം ദോഷാ ണ്
ആഹ് ചപ്പാത്തി ദോശ
ഉം ഉം പിന്നെക്കെ വല്ലപ്പോയൊക് ക്ക് ഓട്ടട അങ്ങനെക്കെണ്ടാക്കും മുട്ടപ്പത്തിരി അതൊക്കെണ്ടാക്കും
ആഹ്
ഉം
വെയ്ന്നേരം ഒരു ചായ ക്കണം
ആം ചായ ചായ
ഇല്ലെ വൈകുന്നേരം ചായ കുടിക്കല്ല
ഏ
ചായ കുടിക്കലില്ലാന്ന
ചായ ആരു കുടിക്കില്ല വ്ടെ മോന് വരെ കുടി
ആരും കുടി
ഇല്ലല്ലാ
എന്തും കുടിക്കല്ല ചായ ആ എന്തും കുടിക്കല്ല
ആ ഞാനാ പിന്നീ കുടിക്കണ ആള് ചായപ്പൊ വല്ലപ്പോഴൊക്കെ നല്ല പാലൊക്കെയിച് ഞാനാ ഇണ്ടാക്കി കുടിക്ക
അപ്പൊ രാവിലിം കുടിക്കല്ലേ
ഇല്ലല്ല രാവിലെ തീരെല്ല
അതെ ചായെ ഇല്ലാരും
മ് ഹ്
ചായേ കുടിക്കെല്ലാരും പാട് അഹ ഹ ഹാ അതെ അപ്പൊ പഞ്ചാര ചായപ്പൊടി ലാഭം
അതെ അതെ
ഹും അ ചായ ഏ കുട്ടി മക്കൾക്കൊന്നും കൊടുക്കാൻ വയ്യ ചായ ന്ന് പറയും പന്ത്രണ്ട് വയസ് വരെ ആരും കുടിക്കല്ലലെ പെരേല
ഉം ഉം
കൊറെ ആളുണ്ടോ പോ വീട്ടില്
ആഹ്
ആഹ്
ഇപ്പയ്ന് ഇപ്പത്തെ മക്കളൊന്നും ചായ കുടിക്കൂലല്ലോ
ഇപ്പൾത്തെ കുട്ടിൾ ചായ കുടിക്കല്ല
ഉം
ആ പിന്നെന്താ വേറെ ഇല്ലല്ല ഉച്ചക്കക്ക് ആ അത്രെലാ മാൻ എത്രേലാ ഭക്ഷണത്തിന്റെ ങ്ങൾ കഴി കഴിച്ചേ
ഇല്ലേ കഴിച്ചിട്ടില്ല കഴിക്കണം
ഫുഡ്
ഇല്ല കഴിച്ചിട്ടില്ല
അത ആഹ ല്ലേ ആഹ ഇതാ എന്താ അവിടെ കിണ കിണർവള്ള പൈപ്ള്ള
എന്താണ്
കിണറോ കിണറാ
ആ അതെ കാണാറാ ആഹ അതെ അതെ ഉ
ആഹ ബബൂര്ല്ല യർദല്ല അലക്കലും തേടക്കലൊക്കെ കഴിക് എല്ല പണി കഴിഞ്ഞേ
ഉം എല്ല പണി കഴിഞ്ഞു
ആഹ പിന്നെ ഇങ്ങനെ പക്ഷി അങ്ങനത്തെങ്ങന എന് പോയിരുന് കോഴി ആട് അങ്ങനത്തെ വളർത്തല് അങ്ങനത്തെൊക്കെ ചെയ്യുന്നോ
ഏയ് വീട്ടില് ആർക്കും ഇഷ്ടല്ലഞ്ഞിട്ട് ഉം ഒന്നുല്ല
കോഴി ആട് അങ്ങനത്തെ ഒന്നുല്ല
ഉം വീട്ടില ഇവിടെ ഉമാക്കും ചെറുതായിട്ടൊക്കെ നമ്മള് എന്തെങ്കിലുക്കെ കുഴിച്ചിട്ടുണ്ടാക്കുംല്ലാതെ അങ്ങനത്തെന്നുല്ല
അധികം എന്ത് കൃഷി തെങ്ങങ് കവുങ്ങ് അങ്ങനത്തെ
ആഹ അതൊക്കെ ഉണ്ട് തെങ്ങ് കവുങ്ങ് അങ്ങോട്ടൊക്കെ ഉണ്ട് നല്ലാത്ത ഒന്നുല്ല
ചക്ക മാങ്ങന
ഉം ചക്ക ഇണ്ട് മാങ്ങ ഇണ്ട് അതന്നെ ഒള്ളു വേറെ പച്ച പച്ചക്കറി ഐറ്റംസ് ഒന്നുല്ല
ചക്ക കൊണ്ട് എന്തല്ലാം ഉണ്ടാക്കുല്ലോ നിങ്ങൾ ഉണ്ടാക്കോ അറിയോ എന്തേലും വിഭവം ഉണ്ടാക്കാാനല്ലോ ചക്ക മാങ്ങാ കൊണ്ടല്ലോ
ആഹ ആഹ
എലൽ ചൂടുംഅങ്ങനത്തൊക്കെ ചെയ്യോ
ഉം ആഹ് ചെയ്യേ ഞ ഇപ്പോ ഹസ്ബ ഹസ്ബൻ ഫ്രണ്ടിന് കൊണ്ടപോകാൻ വേണ്ടിട്ട് ചക്ക വരട്ടി ഇണ്ടാക്കി വെച്ചിട്ട്ണ്ട്
അ ആഹ ആഹ വരട്ട് അതെയ ന നാട്ടില് പപ്പായ
ക്ലിയർ ആയി
പപ്പായ ഇണ്ടാവലില്ലേ നിങ്ങളെ നാട്ടില്
ആഹ ഇണ്ട്
ആഹ ആഹ ആഹ
ഉം
ഉ കിണർ വെള്ളം അന്തല്ല ബോറ് വെള്ളം ഇല്ല
ഉം ഇല്ല ഇല്ലല്ലല്ല
പൊരേല് ഇരുന്നിട്ട് കൈകൊണ്ട്ണ്ടാക്കുന്ന അങ്ങനത്തെ എന്തും അങ്ങനെന്നും ഇണ്ടാക്കുന്നില്ല
ഏ ഉം ഇനിക്ക് ഒരാൾ
ഒരാളാ അതെയേ എത്രല പഠിക്കുന്നേ
അവൻ യു കെ ജി യില
അതെ എനിക്ക് മൂന്ന് മക്കള് മൂത്തവന് പതിനാല് വയസ്സ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ മോള് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാമത്തത് ഇപ്പൊ ഏട്ടു മാസായത്രെ ഏട്ടു മാസായ മോന
ആണ്ലെ ഓക്കെ
ടൈം കിട്ടറില്ല
ഉം അപ്പൊ മോന്റെ പിന്നാലെ തന്നെ ഒരു നല്ല ടൈമ് മണ്ടിരും
ആ അതന്നെ ടൈം മണം അതിനിടൽ എന്തെങ്കിലും പിന്നെ സ്റ്റാറ്റസ് വർക്ക് അങ്ങനത്തെ ചെയ്യുന്ന് വ്യൂസിനനുരിച്ചിട്ട് ക്യാഷ് കിട്ടുന്ന അങ്ങനത്തെ എന്ത് വർക്ക് ചെയ്യും പിന്നെ എന്ത് നമ്മൾ സ്റ്റാറ്റസ് വെച്ചിട്ട് ആരെങ്കും കേട്ടെങ്കിൽ കൊടുത്തെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടുമല്ലോ ചെയ്യുന്നേ അങ്ങനത്തെ എന്തും ചെയ്യലില്ല
ഇല്ലല്ല ഞാൻ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ എനിക്ക്തിനൊന്നും ടൈം കിട്ടൂല
വർക്ക്ണ്ടാ അതെയോ വർക്ക് ചെയ്യുന്നാ പുറമേ പോയിട്ടാ. അട്ത്തന്നെ
അതെ ഹല്ലോ ആ കുറച്ച്പോണം ഒരു അരമണിക്കൂർ ട്രാവലിംഗ്ണ്ട്.
ആ എ ഏതിലാ
ഞാന് അക്കൗൺസിലാ
അത് തന്നെ ഏത് ഷോപ്പ അങ്ങനത്തെ എന്തങ്കോ
ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്.
ഇൻസ്റ്റിറ്റ്യൂഷനിൽ അക്കൗണ്ട്സ് ആയിട്ടാ ആ അങ്ങനെ വർക്ക്കെക്കയുണ്ടോ എത്ര വരെ പഠിച്ചത്
ഞാന് പ്ലസ് ടു കഴിഞ്ഞു അങ്ങനൊയിരുന്നു
ആ എത്ര വർഷം പഠിച്ചു അക്കൗണ്ട്സ്
ഒരു വർഷം ഒരു വർഷം
ഒരു വർഷം പഠിച്ച ഞാനും ബികോം കഴിഞ്ഞീന് പിന്നെ റ്റാലി അങ്ങനത്തെ പഠിച്ചിനി പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാവുമ്പോ ഒന്നും
ആ ടാലി തന്നെ ടാലി തന്നെ ഞാൻ പഠിച്ചതും
ആ ആ ടാലി പഠിച്ചിട്ട് അൗണ്ട്സിൽ കിട്ട ആഹ് ഞാൻ ബീകോംമും പഠിച്ച് ആ എന്താ പഠിച്ചേ ചെയ്യണോന്ന് ആഗ്രഹുണ്ട് ജോലി ചെയ്യണോന്ന് പക്ഷെ മക്കളായിട്ട് ആകുമ്പോ ഒന്നും പറ്റില്ലല്ലോ ചെറിയ കുഞ്ഞ് ചെറിയ കുഞ്ഞ് ഇങ്ങനെ പോയി പഠിച്ചിട്ടൊരു വെറുതെ പിന്നെ മെഡിക്കല് ഉണ്ടായിന് കൊറച്ച് പിന്നെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പ ഇങ്ങനെ ഫോൺ അങ്ങനെ കാര്യങ്ങളായിട്ട് ചെയ്യുന്നു
ഉം കുട്ടികളും മക്കളും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെല്ല അവസ്ഥ അതന്നെ ഉം
അവിടെ കുട്ടിനെ നോക്കാന് അപ്പൊ ആളുണ്ടാവോ
ആ ഉമ്മ ഉണ്ട് ഉമ്മ നോക്കും മോനെ
ആ നോക്കൊ ആ അതൊരു ഗുണമാണല്ലേ വയസ്സാഉമമ എത്ര വയസാ
മുന്
ഏ
ഇല്ല
എന്നായിക്കോട്ടെ ഹസ്ബെന്റെ സൗദിയിലാണ് എന്ന ഓക്കെ. ഓക്കേ എന്നാ ശെരിട്ടോ.
ഹലോ? ശരി ശരി